ഹലോ ഹലോ
ഹലോ
ഹലോ ഹലോ ഹലോ കേക്കാമോ
ലോ
കേക്കാമോ
കേക്കാം
ഉം എവിടെയാ നീ എത്ര ശ്രമിച്ചു ഉം എത്ര ശ്രമിച്ചിട്ടും വിളിക്കാൻ ഒക്കുന്നില്ലല്ലോ
ഇപ്പോളാണ് കണ്ടത്
മം മം സൈലന്റ് ആക്കിയത് എന്തിനാ ആരോടാ ബിസി
ഏയ്. അങ്ങനൊന്നും ഇല്ല ഒന്ന് കിടന്നിരുന്നു പിന്നെ ഒറങ്ങിപ്പോയി..
പകലൊക്കെ ഒറങ്ങാൻ തുടങ്ങിയൊ. നീ. നി.
ഇന്നലെ ലൈറ്റായല്ലേ. ഒറങ്ങിയത്.
അതെ ഗൈമിംഗ് ആണല്ലോ വീണ്ടും.
ഒന്ന് മാത്രം കളിച്ചിട്ട് വിടാമെന്ന് വിചാരിച്ചതാ..
ഇതെന്താ ചെയ്തത് മുഴുവൻ ഇന്നെന്താ ചെയ്തത് മുഴുവൻ..
ഒന്നും വല്യതൊന്നും ഇല്ല ഫോണിൽ ത് റീൽസ് കൊറച്ച് പഠിപ്പി
പഠിച്ചോ. അതോ ഇല്ലിയൊ..
ഹോണസ്റ്റ്ലി പറയാണങ്കി. ഇല്ല.
റ്റു ഹിയർ.. കോൺസെൻട്രേഷൻ തന്നെ വരുന്നില്ല..
പടിം. എക്സാക്ലി ബുക്ക് തൊറന്നാതന്നെ മൈൻഡ് വേറെ പോകും..
ആക്ച്വലി എക്സാം.. അടുത്ത് വന്നാൽ കൂടി ടെൻഷൻ കൂടി ഡിസ്ട്രാക്ഷൻ കൂടും..
നീ ടൈംടേബിൾ സെറ്റ് ചെയ്തോ.
ഇൻട്ടതാണ്. ഫോളോ ചെയ്തില്ല..
ക്ലാസിക്..
ബൈതവേ ഇന്നലെ കണ്ടോ ആഹ് വീഡിയോ..
ഏത്..
ആഹ് ഫണ്ണീ റീൽ
മൊഗാ. ആഹ് കണ്ടു കണ്ടു.
അതൊക്കെ കണ്ടിട്ട് നമ്മൾ സീരിയസ് ആക്കാൻ പറ്റുമോ..
ഹോണസ്റ്റ്ലി റീൽസാണ് നമ്മളെ സ്പോയിൽ ചെയ്തതെന്ന് തോന്നുന്നു..
ട്രൂ അഞ്ച് മിൻ നോക്കാം എന്ന് തുടങ്ങുമ്പോൾ ഒരു മണിക്കൂർ പോകും..
ബ്രെയിൻ കംപ്ലീറ്റ്ലി ഫൈഡ്..
ഫ്യൂച്ചർ കാര്യം കൊറച്ച് ടെൻഷൻ ഇല്ലേ നിനക്ക്..
ഉണ്ടട സം ടൈംസ് രാത്രി ഉറങ്ങാൻ പറ്റില്ല..
റീൽസ് എന്താകുമെന്ന് ഒരു ക്ലാരിറ്റി ഇല്ല..
എല്ലാരും ലൈഫ് സെറ്റാകുന്ന പോലെ തോന്നും. നമ്മൾ മാത്രം സ്റ്റക്ക്..
സോഷ്യൽമീഡിയ ഇല്ലൂഷനാണ്.
ഉം. ഇപ്പ സ്റ്റിൽ കമ്പയർ ആകും..
ഹോണസ്റ്റ്ലി സ്ലോലി ആയാലും ഓക്കെയണെന്ന് തോന്നുന്നു.
ആഹ് റെഷ് ചെയ്ത് തെറ്റ് പറ്റുന്നതിലും ബെറ്റർ.
നിനക്ക് ഓർമ്മയുണ്ടോ പഴയ ഡൈസ്.
സ്കൂൾ ടൈംമാണോ.
ആഹാ. ടെൻഷൻ ഇല്ല. ചില്ല്. ലൈഫ്..
ദോസ് ആർ ദി ഡൈസ്.. വീ. ഫോർ.
പ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും സ്ട്രെസ്സാകും
അഡൾട്ടുകൾ വെൽക്കം
നമ്മളന്ന് ഫ്യൂച്ചർ ഇത്ര സിമ്പിളായി ഇമാജിൻ ചെയ്തിരുന്നോ?
ഇപ്പോൾ റിയാലിറ്റി സ്ലാപ്പ് കൊടുക്കുന്നു.
സംടൈംസ് ബ്രേക്ക് എടുക്കണം പോലെ തോന്നുന്നു എല്ലാത്തിനും മിന്നൽ -
ടോട്ടലി അഗ്രി മൈൻഡ് റീസെറ്റ് വേണം
ബട്ട് ബ്രേക്ക് എടുത്താൽ ഗിൽറ്റ് വരും
ബാലൻസ് കിട്ടുന്നത് തന്നെ ഹാർഡസ്റ്റ് പാർട്ട്
നോക്കി
ബൈ ദ വേ നീ വർക്കഔട്ട് തുടങ്ങിയോ?
രണ്ട് മൂന്ന് ദിവസം ചെയ്തു പിന്നെ നോപ്പ്
കൺസിസ്റ്റൻസി സീറോ
മോട്ടിവേഷൻ ഹൻഡ്രഡ് ആക്ഷൻ സീറോ
സമയം എത്രായി ഇപ്പോ?
എഹ് ഒരു അഞ്ചാറ് മിനിറ്റായിക്കാണും
സീരിയസലി ഇത്ര പെട്ടന്ന്
ഇതാണ് നമ്മുടെ കോഴ്സ് ആഹ്
സ്റ്റാർട്ട് ഹാഷ് എന്ത് ഫിലോസഫി
ഇത് നല്ല ഫീലാണ് സംസാരിക്കും
സേവ് ഹിയർ മൈൻഡ് ലൈറ്റായി
ഇന്ന് നീ എപ്പഴാ ജിമ്മീ പോകുന്നത്?
ഇന്നൊരു മൂന്നര ആവുമ്പോഴത്തേക്ക് സനാ
മൂന്നരയാവുമ്പോ ഇങ്ങ് വരോ?
വരാം ഉത്സാഹമുണ്ട്
ഉം അപ്പോ ഏഹ് നമ്മക്ക് നേരത്തെ കേറിയിട്ട് ഏഹ് എപ്പഴറങ്ങണം?
ഒരാറു മണി ആറര
ആ ഉത്സവത്തിന് മുന്നേ എത്തോ?
എത്തും എത്തും ഉത്സവൊക്കെ താമസ
കഴിഞ്ഞ വട്ടം നീ ഓർക്കുന്നുണ്ടോ?
ഉത്സവത്തിന്റെ അന്ന് മഴയൊക്കെ പെയ്തായിരുന്നു
ആഹ് ഓർമ്മയുണ്ട് ഈ വട്ടം കാണും മഴ
കഴിഞ്ഞവട്ടം ഉത്സവം ആസ്വദിച്ചു വന്നപ്പഴത്തേന് ടാർപാളിയൊക്കെ ഇട്ടോണ്ട് ഫ്ലോട്ടല്ലാം പോകുന്നു കൊട്ടുകാരെല്ലാം ചെണ്ടയായിട്ട് ഓടുന്നു
ന്നതെ അതെ
ഭയങ്കര മഴയായിര്ന്ന് കഴിഞ്ഞ വട്ടം
പ്രതീക്ഷിച്ചില്ല
നീയപ്പൊ എങ്ങനാ ഏഹ് ഞാൻ കൊട്ടാരക്കേൽ വരുമ്പോൾ വിളിക്കാം
ആഹ് ഇന്നത്തെ വർക്കഔട്ട് എന്തൊക്കെ?
ഇന്നത്തെ വർക്കഔട്ട് ബൈസിന്. ഏഹ് മറ്റേ സ്ട്രെറ്റ് ബാറില് ഫുള്ളെയ്യാം ഫുള്ളപ്പ്.
ഓഹ്
പുഷ് ഡോൺ ചെയ്തേന്റെ ഓപ്പോസിറ്റ്. സൂപ്പർ സെറ്റ് പിന്നെ റോപ്പിന്റത്. ഹാൻഡ് റോപ്പുള്ള് ബൈയ് ട്രറൈസിനടിച്ചില്ലേ?
ആഹ്
ആഹ് അതിന്റെ ബാക്കി അതേപോൽത്തെ ബൈസിന അടിക്കൻ.
ഓഹ്
ഉം
ആഹ്
പിന്നെ ഫുഡ് കഴിച്ചോ?
ഇല്ല ടൈം ആയി ഇല്ല.
ആഹ് ഇനി എന്താ പരിപാടി?
എക്സാമിന് കൊറച്ച് പഠിക്കണം മറ്റന്നാൾ എക്സാം അല്ലേ?
ഇതുവരെയും പഠിച്ചു തൊടങ്ങിയില്ലേ?
കൊറച്ചു തുടങ്ങി ഒരെണ്ണം പഠിക്കവാ മറ്റേത് മറക്കുന്നു.
ഉം
ആഹ് നൊക്ക
എക്സാമൊക്കെ ഇന്ന് വരും നാളെ പോകും.
പക്ഷെ സപ്ലീടെ എണ്ണം കൂടുന്നുണ്ട്.
ഏ ഞാൻ ആഹ് നമ്മുടെ. കോമൺ സുഹൃത്തിനെ വിളിച്ചായിരുന്നു.
ആര്
കൊമൺ സുഹൃത്ത് നമ്മുടെ എല്ലാ കാര്യും അറിയുന്നൻ ഉം ഉം
മനസ്സിൽ ആയി
ഉം അദ്ദേഹത്തെ വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു.
ആഹ്
ആഹ് അദ്ദേഹം എന്തെര്ന്നു ഇച്ചിരി തെരക്കി ലാന്ന് അദ്ദേഹത്തിനൊന്നും വർക്ക് ആവുന്നില്ലെന്ന്.
ഓഹ്
അപ്പോൾ ശരിയെങ്കിൽ
ശരി
ആഹ്
ഓക്കെ വൈകിട്ട് കാണാ
ഓക്കെ